ആഹ്, ഇപ്പഴാ കേക്കാൻ തൊടങ്ങിയത്. നേര്ത്തെ കേക്ക്ന്നില്ലായ്രുന്നു.
ആഹ് ആഹ്
റേഞ്ചിന്റെ വല്ല പ്രശ്നയിരിക്കും ഉ മോള ഉ റങ്ങിയോ.
പിന്നെ പ ആഹ് മോള ഉറങ്ങി ചെറിയോൾ ഉറങ്ങി
അ, അ, അ.
ഇങ്ങനെ കിടക്കണ് ആ വടെന്ന് ടി വി കാണാണ്
നല്ല
ഹി ഹി ഇവി ഇപ്പൊ ഫോണില്ലാത്ത കാരണം ടി വിയിലാണെ ടി വി ഇപ്പം വൈഫൈ എടുത്തതന്നെ അവർക്ക് പിന്നെ കാർ കാര്യങ്ങളോക്കെ കാണാൻ പോയി
ഇവടെ മെയിൻ ഞങ്ങളത് എടുക്കാത്തതന്റെ കാര്യം അതാ. അതായത് വീട്ടില് എന്തോ. എന്റെ വീട്ടിൽ അവിടെ ഒരു ആ ഒരു ടി വി ഇരിപ്പുണ്ട്. അപ്പൊ അത് ഞങ്ങൾ നേരത്തെ ത്തെ മുറി വെച്ചൊണ്ടിരുന്നരുന്നു.
ഉം ഉം ഉം
പ്പം ഞങ്ങ ൾഇങ്ങോട്ട് മാറിയപ്പം ഞങ്ങള് ഉം വീ അതെടു ത്തോണ്ട് വന്നില്ല കാരണം നമുക്ക് ഫോൺ ഉള്ളോണ്ട് ടിവിയുടെ ആവശ്യം ഇല്ല അപ്പൊ അപ്പോഴത്തേക്ക്, ഇവരിങ്ങനെ അടുത്ത, വീട്ടിലൊക്കെ, ഇങ്ങനെ, പോകുമ്പോൾ, നമ്മൾ വിചാരിക്കും, എടുത്തുകൊണ്ട് വരണമെന്ന്. ക്ഷെ കർട്ടൂൺ കർട്ടൂൺ കർട്ടൂൺ ഉം എപ്പൊഴും കാർട്ടൂൺ ഉറക്കത്ത്ന്ന് എണീറ്റിട്ട്
മാത്രള്ളൂട്ടോ ഇവര് ഇങ്ങനെ ഇരുന്ന് കാണല് സ്കൂൾ ഉള്ള ദിവസംക്കൊണെന്നുണ്ടെങ്കിലെ രാവിലെ ഒന്നും കാണാ ൻപറ്റില്ല ഇവര് പോണ തിരക്കൊന്നും വെക്കില്ല വൈകീട്ട് വന്ന് ചായ കുടിക്ക്ണ സമയത്ത് ത്ത് കാണും പിന്നെ.
ഇവടെ എന്താ വൈകീട്ട്. പിള്ളേരരു നാല് മണി നാല് നാലരൊക്കെ ആവുമ്പ വന്നാലും അഞ്ച് മണിയാവുമ്പോ ട്യൂഷനുണ്ട് അപ്പൊ നമ ക്ക് ആ സമയി വരുന്ന സമയന്തെലും ആഹാരം കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇവരെ ഒഴുക്കി ട്യൂഷന് വിടാമന്നോ അപ്പൊ ഇതോണ്ടെങ്കില്. ചേട്ടന്റെ വീട്ടിലോ എന്റെ വീട്ടിലോ പോയി നിൽക്കുമ്പോ എന്ത അവസ്ഥയന്ന് വെച്ചാൽ ഇതുള്ളപ്പം ഭയങ്കര അലസതയായിട്ട് ഇരുന്ന് അത് കണ്ടോണ്ടിരിക്കും
ആഹ്.
പിന്നെ ട്യൂഷനും ഒക്കെ പോവാൻ മടിയാ
ആഹ് അങ്ങനെ തന്നെയ മക്കള് പിന്നെ, മം. ഇവിടെ കാര്യം എന്താ പറഞ്ഞത് ഉം. നിങ്ങകൊക്കെ ബാധിച്ചോ
എന്താ കേട്ടില്ല.
സുനാമിയൊക്കെ നിങ്ങൾക്ക് നന്നായി ബാധിച്ചോ
ആഹ് സുനാമിയൊക്കെ ഞങ്ങക്ക് ഭയങ്കരം ആയിട്ട ഞങ്ങക്ക് അറിയാവുന്ന വേണ്ടപ്പെട്ട ഒരുപാട് പേര് മരിക്ക്യോം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുഊഊ അങ്ങനെ പ്രതീക്ഷിക്കാണ്ട വന്ന അല്ലേ
ഭയങ്കരിതാ
അറിയത്തില്ലല്ലോ ഇതിനെപ്പറ്റി എന്താണ് ആദ്യമായിട്ട് വന്നലേ ഇനി സുനാമിന്ന് പറയുമ്പ. അപ്പൊ ഇത് വസ്റ്റ് നമ്മള് ആദ്യത്തെ സുനാമി കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പത്തേക്കും ഇടയ്ക്ക് വെച്ചട്ട് ഇങ്ങനെ അടുത്ത സുനാമി വരണംന്നും പറഞ്ഞ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾക്ക് അറിയിപ്പുണ്ടായിരുന്നു അപ്പഞ അത്രക്ക് വല്യയരീതിയിൽ പോലീസുകാരും ഹെൽത്തിന്നൊക്കെ ആൾക്കാര്. ഇങ്ങനെ മൈക്ക് മൈക്ക് വെച്ചിട്ട് പോലീസ് ജീപ്പിനകത്ത് വിളിച്ചു പറയും. അപ്പൊ പക്ഷെ ഞങ്ങള ഇപ്പൊന്ത് യ്ത് നമുക്കിപ്പത്യാവശ്യ വേണ്ട അന്ന് നമുക്കൊന്നും എടുത്ത് എന്താ ഓടണ്ട ജീവ കഴി പിടിച്ചോണ്ട് ഓടാനല്ലേ നമുക്ക് പറ്റത്തോ പിന്നെ പിന്നൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് സർട്ടിഫിക്കറ്റും അത്യാവശ്യം വേണ്ട എല്ലാം കുറച്ച് കയ്യിയില് കാശ്ണ്ടെങ്കി അതുംകൂടെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ. ഓ അങ്ങനെ പക്ഷെ പിന്നെ അവിടെ ചെന്നപ്പം കുഴപ്പമില്ലായിരുന്നു അത് ചെറിയ രീതില് വലിയ തിരമാല വരാതെ. ചെറിയ രീതിൽ വന്നങ്ങ് പോയി അപ്പൊ അതുകൊണ്ടൊക്കെ ഉം നമ്മുക്ക്
ങ്ങനെ പേടിച്ചിരിക്കണ സമയ പിന്നെ കടലിലേക്കൊക്കെ പോകാനേ പേടിയായിരുന്നു.
അതെ, ഞങ്ങടെ ഏരിയൊക്ക ഈ വാർത്തയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന. ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഓരോ വർഷത്തേക്ക്. ഈ സുനാമിയുടെ ഇത് വരുമ്പോഴത്തേക്കും അവക്ക് ആ ഒരു ഇതിങ്ങനെ വരും. നമ്മടെ ഓർമ്മയിലൊക്കെ അതൊക്കെ വരികടികൊക്കെ ചെയ്യും ഉം
മറക്കാൻ പറ്റില്ല അത് തന്നെ രണ്ടായിരത്തി പതിനാലിലെ പ്രളയക്കെ. നമ്മള് വീട്ടിൽ ഇര്ന്ന്ട്ട് കറന്റും വെളിച്ചൊന്നും ഇല്ലാണ്ട് എത്ര ദിവസം രന്നെ ഒരു നാല് ദിവസത്തോളം ഇവിടെ കറണ്ടില്ലാതെ നമ്മള് അങ്ങനേ ഇരുന്നിട്ട്ണ്ട്.
അവടെ പ്രളയ അവടെ അവടത് ബാധിച്ചിട്ടണ്ടല്ലേ
ഇല്ലല്ല ഇവിടെല്ല പക്ഷെ നല്ല മഴയാ യിന്നില്ലേ ആമഴയത്ത് കരണ്ടൊക്കെ പോയി ഭയങ്കര. നമുക്ക് ഇവിടെ വേറേ കുഴപപങ്ങളും കാര്യങ്ങളും
കൊഴക്കളൊന്നും ഇല്ലല്ലോ
പക്ഷെ, എന്താ, നമ്മളിങ്ങനെ ന്യൂസും, ഇങ്ങനെ, കാണ്ട് ഓരോരുത്തർ, ഇങ്ങനെ വിളിക്ക. ളിക്കുന്നുണ്ട് ഞങ്ങളെ വീട്ട് രക്ഷിക്കണ എന്നൊക്കെ പറ നമ്മളിങ്ങനെ മൊബൈലിങ്ങനെ കണ്ടൊണ്ടിരിക്ക ചാർജ് മൊബൈലെ ചാർജൊക്കെങ്ങനെ പോവാ
ഞങ്ങളടെ ഈ സ്ഥലത്ത് ഞങ്ങടെ ചേട്ടന്മാരും അതായത് എൻറെ ഹസ് എന്റിം ഹസ്ബൻഡ്ന്റെ ഏട്ടന്മാരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു
അത് ശരിയാ
ആഹ ആഞ ഇവിടുത്തെ ആ അവടെ ചെറിയ വള്ളം ഞങ്ങൾക്ക് ഈ വല്യ വള്ളം പോകുന്നതിന്റെ കൂടി മീൻ കിട്ടുമ്പം ആ മീൻ കരേയ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ചെറിയ വെള്ളം പോവും. അപ്പൊ അങ്ങനെ അവരങ്ങനെ പോയിട്ടൊക്കെയുണ്ട്. അപ്പം ഹസ്ബൻന്റെ ചേട്ടനൊക്കെ നമുക്ക് അവിട്ന്ന് ഇവരെ രക്ഷിക്കാൻ പോയതിന് മെഡല് കിട്ടോല്ലോ. അങ്ങനെ അതൊക്കെ കിട്ടിട്ടുണ്ട് അങ്ങനെ പുള്ളി അത്കൊണ്ട് വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അയ്യോ നമുക്ക് ഇണ്ടായത് നമ്മള കൊണ്ട് അങ്ങനെങ്കിലൊക്കെ ഒരു സഹായം ചെയ്യാൻ പറ്റ എല്ലോ ആലോചിക്കുമ്പോ നമ്മക്ക് ഇപ്പഴും ഭയങ്കര ഇതാ
അവക്ക് ബോട്ടൊക്കെ നാശായി പോയല്ലോഅല്ലെ.
നശായിട്ടുണ്ട് ഉം അത് നമ്മക്ക് എന്താ നമ്മള് കടലന്ന് പറയുമ്പ മൊത്തവും വെള്ളവാ നമുക്ക് കൊഴപ്പില്ല ഇതിപ്പം വെള്ളം കയറി കിടക്കുന്നിടത്ത് നമ്മുടെ ഈ വണ്ടി വള്ളം പോകുന്നതിന്റെ അടിയിൽ വീടുണ്ടോ വേറെ എന്തേലും ഉണ്ടോന്ന് അറിയാൻ പറ്റില്ലല്ലോ.
ച്ചിട്ടിരിക്കണ ഇതല്ലേ ഒക്കെ പോയി ഇടിച്ചു
മ്മ തന്നെ കാണത്തില്ലേ. മറ്റേ ഇപ്പറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് അയ്യോ ആ സിനിമ എന്ന കാണുമ്പോ ഭയങ്കര വെ
അതെ അതെ അതെ അത് വല്ലാത്തൊരു അനുഭവാണ് രണ്ടായിരത്തി പതിനാല് പിന്നെ അവിട്ന്നിങ്ങ ഓരോ മണ്ണിടിച്ചി ഉരുൾപൊട്ട് ലും എന്തോരോ കൊല്ലം നമ്മള. പേടിച്ചിട്ടായിരിക്കണത് മഴ പെയ്യുമ്പ എങ്കിലും ആപത്ത് എവിടെയെങ്കിലും സംഭവിക്കോന്ന്ങ്ങനെ ഒരു പേടിയാണ്.
അവിടെ അവിടങ്ങനാ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അട്ത്ത്.
ഒന്നുല്ല
പിന്നെല്ലേ ആഹ് ആഹ് ഇവിടെ ഞങ്ങള് താമസിക്കുന്നടത്ത് കൊറച്ച് ദിസ് സെ ഒള്ളൂ ഈ അതായത് എന്റെ വീടും എന്റെ ഹസ്ബൻഡന്റെ വീടും ഒക്കെ ഒള്ള അടുത്ത് കൊറച്ച്. കടലും കായലും അപ്പ ഇതി ന്റെ നടുക്കായിട്ടാണ് ഞങ്ങളടെ വീടൊക്കെ നിൽക്കുന്നത്
ആഹ് ആഹ് ആഹ് ആഹ്
കടല് വരുമ്പഴും നമുക്ക് പേടിയ കടല് വന്നിട്ടാണ് ഓൾമോസ്. മഴപെയ്യുമ്പോഴും നമുക്ക് പേടിയാ ഈ വെള്ളം. നമ്മുടെ വീടിന്റെ വാതയ്ക്കോട്ട് വരും, പക്ഷെ മഴ പെയ്യുമ്പോ അത്ര വലിയ കുഴപ്പില്ല പക്ഷെ കടൽ കേറു പ്പഴാണ് നമ്മള് സൂക്ഷിക്കു
ആഹ് അതെ കടല് കേറണ്ട്ല്ലേ മം പിന്നല്ലാം നമ്മള് എട്ടാ കൂടെയല്ലെ?
ആഹ
നമുക്ക് വിശ്വാസവും കാര്യങ്ങളും പിന്നെ വരാന്ള്ളതൊന്നും വഴി തങ്ങൂല എന്നാ പോരെ
വഴിയിൽ തങ്ങില്ല ഇത് ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ പോലും ഞങ്ങളെ വസ്തു വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ഏഹ് അപ്പൊ മെയിനായി ഞാൻ പറഞ്ഞത് കടലൊക്കെ അല്ലേ നമുക്ക് പേടിയാ നമ്മളൊരു വീടൊക്കെ വെച്ച് അങ്ങനെ എന്റെ ഹസ്ബൻഡും പറഞ്ഞത് പുള്ളിക്കാരന്റെ നാട്ടിൽക്ക് മതി. നാട്ടിലൊരു വീട് വെക്കുന്നതാണ് നമുക്ക് നല്ലത് അ നമ്മുടെ നാടല്ലേ എന്റെരു വാക്കിനെ ഓർത്തായിങ്ങനെ വാട്ന്ന്. മാറി വാങ്ങിച്ച് എന്റെറ അടുത്ത് പറഞ്ഞ് നമ്മളവടാണെങ്കി ഒരുപക്ഷെ പക്ഷെ കടല് കേയറിയിട്ടായിരിക്കും ചെലപ്പോ ഇവിടാണെങ്കി വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലൊ ഉം.
എല്ല ഇപ്പം എന്താ ഏതാ നമുക്ക് എപ്പോഴാ സംഭവിക്കാ അങ്ങനെ
അ ഒന്നും പറയാൻപറ്റില്ല ആഹ് ആഹ് മ് ഉം ഉം അ അത നമ്മളെപ്പ എത്ര എന്താ ശ്രദ്ധിച്ച് വീട്ടിരുന്നാലും നമുക്ക് ചെലപ്പം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മതിയായിരിക്കും.
തീർച്ചയായും എങ്ങനെ ആയാലുംഅതന്നെ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത്ഇപ്പൊഎന്റെ മോന് ഫ്രിഡ്ജിന്റെ മുകളില് കേറിട്ട് റാക്കിന്റെ മുകളില
കേറി പിടിച്ചല്ലേ?
പെട്ടന്ന് കാല് പിന്നീ നെലത്തു വീണപ്പോ. പിന്നെ ട്രൗസ്റ്
ഫ്രിഡ്ജിന്റെ പിടിണ്ടല്ലോ അതി കുടി അതില് കുടുങ്ങി. കെടക്ക തൂങ്ങിക്കെടന്നതില് ഫ്രിഡ്ജ് ഒന്നാകങ്ങട്ട് മറിഞ്ഞു മറിഞ്ഞ വഴി ഞാനിങ്ങനെ മോട്ടർ ഇടാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടിയതാ ഈ ഫ്രിഡ്ജിന്റെ മൊകിളിൽ മോട്ടർ ഇടാൻ വെരാ അപ്പോഴാണത്, മറിയുന്നത് ഞാൻ കാണുന്നത്, അപ്പോഴെക്കും പിടിച്ചങ്ങ് വെച്ചുനെ അതുകൊണ്ടാ
പിടിച്ച് ആഹ അതാ
അപ്പോഴാ
മേലെ വീണില്ലാന്നൊ എന്തോരു ഭാഗ്യം
ആഹ് ഞാൻ പറഞ്ഞു ആ കായ് ഞാനവിടെ മോട്ടോറി ഇടാൻ വേണ്ടി കൈ ഇങ്ങനെ നീയിട്ടില്ലന്നുണ്ടെങ്കില് ഞാൻ തൊട്ട. കഴുകിക്കൊണ്ടിരിക്കയ പക്ഷെ ഇം വീഴതുംതൊക്കെ ഒന്നിച്ചാണ് നമുക്ക് തിരിഞ്ഞ വന്ന് പിടിക്കാൻ കൂടുള്ള ഗ്യാ്പ്പ് അപ്പ കിട്ടൂല. ഇത് ഫ്രിഡ്ജിന്റെ, തൊട്ടടുത്തുന്നു കൈ, നീങ്ങിയിട്ടാണ്, ഞാനിങ്ങനെ, നിന്നത്, അതോ.
ഉം എന്തോ ഒരു ഭാഗ്യം ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ പറ്റും
ഞാൻ പേടിച്ചു യോ മോളക്ക് വീണ ചെറിയ കുട്ടിയല്ലേ.
ചെറിയ ആളല്ലേ എന്തേലും പറ്റിയ പിന്നെ
ജിന്റെ മോൾക്കാട്ട് വീണഴിഞ്ഞ പിന്നെ എല്ലാരും പറിം നമ്മള് നോക്കി അതാണ് കാ ആളന്ന് പറഞ്ഞ നമ്മൾ എത്ര നോക്കിയാലും പിന്നെ എന്തെങ്കിലും സംഭവിച്ച
ചില സമയത്ത് ഇങ്ങനെ ഉം വീടുകളില് നമ്മള കൂടെ ഇരിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ മുമ്പിൽ തന്നെ പെട്ടെന്ന് മർഞ്ഞു വീഴും അവര്. നമുക്ക് കാണാം നമുക്ക് എടുക്കാനും പിടിക്കാനും പ പത്തതുമില്ല പെട്ടെന്ന് തന്നെ നമ്മടെ മുമ്പിൽ ചെന്ന് വീഴും ഉം
ഇത് ഇത് പിള്ളേരണോ ഒതുങ്ങിയിരിക്കൂല നമ്മള എത്രയാണന്ന് വച്ച ന നമുക്ക് എടു ഇട്ട് നടക്കണെ പ്രായാണെങ്കിൽ, പോട്ടേന്ന് വയ്ക്കാം. ഈതണ ല്ല അപ്പം ഞാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ങ്ങന
നമ്മളിപ്പോ എത്ര ശ്രദ്ധിചെന്നാലും കുഞ്ഞുങ്ങളല്ലേ അവര് നടക്കേം ഇരിക്കെ ഒക്കെ ചെയ്യുമ്പോ എടക് മറിഞ്ഞ വീഴും ഉഊഊ
. പതേ പോലെ തന്നെ ചെറിയ ഇതിടെ ആണ. ഓരോ സ്ഥലത്ത് കേറി. അപ്പം ഞാനെന്നിട്ടവനെ ചീത്ത പറയാ ചെയ്യാ. നീയെ
നമക്കയ് ആഹ് ശരിയടാ അങ്കി വിളിക്കാം